ഹലോ
കേൾക്കത്തില്ലേ? ആഹ് ആഹ് എന്തുണ്ട് വിശേഷം
നല്ല വിശേഷം
ആഹ് മഴയൊക്കെയ്ണ്ടോ അവടെ?
ആഹ് ഇപ്പോ മഴ പെയ്ത് ഇതേരെ മൂടിക്കെട്ടിയോണ്ടായിനി ഇപ്പോ മഴ പെയ്ത്
അതെ ആഹ് ഇവ്ടെ ഇന്നലെ മുതലേ മഴയാരുന്നു ഇന്നിപ്പതെ ഒര് അരമണിക്കൂ തൊട്ട് തെളിഞ്ഞ്റിക്ക.
ആഹ് ഇന്നലെ ഇവ്ടെ തീരേം മഴപെയ്തില്ല.
അതെ ഇന്നലെ ഇന്നലെ ഫുള്ള് മഴ ഇന്ന് അരമണിക്കൂർ മുന്നേ വരെ നല്ല മഴയാര്ന്നു
ഏഹ് ഇന്നലെ ഇവ്ടെ അട്ത്ത് കല്യാണൊക്കെ മെനിയാന്ന് നല്ല മഴയാനി അപ്പഞമ്മള് വിചാരിച്ചു കല്യാണൊക്കെ എന്ത് ചെയ്യുവെന്ന് ഇന്നലെ പക്ഷെ ഒരു മഴയുല്ല്യ കല്യാണക്കെ ഉഷാറായി നടന്ന്
ആഹ് ഇവ്ടെ കൊറച്ചുസായിട്ട് അപ്പടി മഴയാര്ന്ന്.
ഏഹ് വെള്ളിയാഴ്ച്ചേം ശനിയാഴ്ച്ചേം നിൽക്കാതെ മഴേനി ശനി പിന്നെ ഒഴിവായ്നല്ലോ?
ആഹ് ആഹ്
എന് കല്യാണാകെ കൊളാവുയ് വിചാരിച്ചീനി കല്യാണൊക്കെ ഉഷാറായി നടന്ന് ഇന്ന്പ്പതാ ഇത് വരെ വെയിലുണ്ടേനി ഇപ്പം മഴ പെയ്തു.
ആഹ് എ മക്കളാ?
മക്കള് സ്കൂള് പോയി ഇന്നെപ്പ ഫ്രീയാണ് മക്കള് സ്കൂട്ട് വര്ന്നരെ ഫ്രീയാണ്.
ആഹ് ആഹ് മക്കളൊക്കെ എത്രയിലാ?
ഏഹ് മോന് പത്താം ക്ലാസി പഠിക്ക്‌പ്പ പത്തിലാണ് മോള് പ്പാറിലാണ്.
ആഹ് ആഹ് അതെ
ഉം
ആഹ് ഒരാണും ഒര് പെണ്ണും.
ഒരാണും ഒര് പെണ്ണും.
ഉം
ഇപ്പ പത്താം ക്ലാസാണ് പേടിയാണ്. ഏ പെയിന്റർ വർക്കെയ്യ്ണ്ട് പെയിന്റർ ആണ്. ഉം. ആഹ് ഇവ്ടെ തന്നെയാണ്.
ആഹ് പിന്നെ എല്ലാരും അട്ത്തട്ത്താണോ?
ഉം ഓ ഞങ്ങള് ഇബടെ പിന്നെ ഒമ്പത് ആൾക്കാര്ണ്ട്.
ആഹ് ആഹ് വല്യഫാമിലിയാ?
വീട്ട് ആഹ് വല്യഫാമിലിയാ ക്ഷെ ഒക്കെ പെങ്ങമാരാണ് പെങ്ങമാ ണ്ടാവ്മ്പോ പിന്നെ കാണാണ്ടാവൂലല്ലോ വീട് കൂ എന്തെങ്കിലും പര്പാടിക്കെണ്ടാവ്മ്പോ ഭയങ്കര ആള് ഉഷാറാണ്.
ആഹ് ആഹ്
ഓലെ ഓലും മക്കളും ന്റെ വീട്ടില് ആറാള്.
ആഹ് ആഹ് ആഹ് നിങ്ങടെ ആ ഭാഗത്തേക്കെല്ലാം ഒത്തിരി മക്കളലേ?
ആഹ് മക്കള് ഉഷാറാണ് എ എൽ ഒത്ത് കൂടുമ്പളാരസം ണ്ടാവൊള്ളൂ മറ്റെ എല്ലാരും എല്ലാരും വി ട്ട്ലെ തനിച്ചാവും ഇന്ത പര്പാടിക്കാരും ണ്ടാകുമ്പോ ഉഷാറായി ഒച്ചപ്പാടും ബഹളേം എ പിന്നെ മക്കളും ആഹ് പേരക്കുട്ടികളും മക്കളും ഓലെമക്കളും ഒക്കെ കൂടെണ്ടാവും.
ഞങ്ങടെ ഇവ്ടെ ഒരാണും ഒര് പെണ്ണ്
ഉം പക്ഷെ മക്കക്കൊക്കെ ഇണ്ടായത് ഒന്നോ രണ്ടട്ടം ഒള്ളൂ പക്ഷെ ഞങ്ങള്മ്മ ഉമ്മക്കും പുക്കൊക്കെ മക്കള്ണ്ട് പക്ഷെ ഞ ഓലെ മക്കൾക്ക് ഒക്കെ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് വപൂർവ രണ്ടന്നെ തോണി
എന്റെ വീട്ടില് ഞങ്ങള് രണ്ടു പേര് ഇവിടെയും രണ്ടു പേര്
ആഹ് മക്കള് സ്കൂള് പോയിണ്ടാവല്ലേ
ആഹ് മക്കള സ്കൂളിൽ പോയി ഒരാള് രണ്ടില് ഒരാള് ഇപ്പം ചേർത്തേ ഉള്ളു
ആഹ്
പിന്നെ വേറെ ഒരു രണ്ട മോന്
ആഹ് അയ് ശരി
മൂന്നര ആവുമ്പോ എല്ലാരും വിടും
ആഹ് വണ്ടിക്ക് വണ്ടിക്ക്യക്കൂല്ലേ എല്ലാ
ആഹ് ഏ ഇളയയാള് ഇവിടെ ഫ്രണ്ടിൽ തന്നെ വരും വണ്ടിക്ക് ചെറിയ വണ്ടി ആയതുകൊണ്ട് മൂത്ത ആള് വലിയ ബസ്സ ആയതുകൊണ്ട് ഇച്ചിരി താഴേക്ക് ഇറങ്ങിപ്പോണം
ആഹ് അപ്പം പോ തനിയാ വരുവോ
ഇല്ല ഇറങ്ങി പോണം നമ്മള് കൊണ്ടുവരാൻ പോണം
ആഹ്
അവന്റെ അഹ് വണ്ടി വരുമ്പോ നാലേകാലാകും ഇവന്റെ വണ്ടി ഇവിടെ ഫ്രണ്ട് വരുല്ലോ
അഹ് അഹ് ഏയ് സ്കൂൾ പൊട്ടന്ങ്ങട്ടാ പോയിനോ
അഹ് നാട്ടിൽ പോയി
ആഹ്
പിന്നെ ഇവിടെ എന്ന ആഹ് എന്റെ എന്റെ അമ്മ ഇവിടുത്തെ അമ്മായിമ്മടെ വീട്ടില് ഒത്തിരി മക്കളാ ആറ് മക്കളാ അപ്പൊ അവരുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ വരുമ്പ ത്തേന് അവിടെ ആഹ് മൂത്ത ആളുടെ വീട്ടിലെ കൂടണത് എൻ്റെ അമ്മായിമ്മടെ ഏറ്റവും മൂത്തയാളുടെ വീട്ടിലാണ് കൂടുന്നത് വെക്കേഷന്
എല്ലാരും എങ്ങനെ കൂടെയ്യ
അഹ് അങ്ങനെയ കൂടർണത്
ആഹ്
അപ്പം അന്നേരം ഞങ്ങളുടെ ഇവിടെ രസമള്ളു നിങ്ങൾക്ക് വീടുകളിൽ എല്ലാരും വരുമ്പോൾ നല്ല രസ
ആഹ് പിന്നെ സ്കൂൾ പൂട്ടൊക്കെ ഉണ്ടാവുമ്പോള അവ വരുള്ളൂ അല്ലാതെ വരൂല സ്കൂള് പൂട്ടുമ്പോഴൊക്കെ വരുള്ളൂ
അഹ് ഇടയ്ക്കിടയ്ക്ക് വരില്ല
ഏയ് അങ്ങനെ വരൂല പിന്നെ പിന്നെ എന്തെങ്കിലും പരിപാടികളൊക്കെ വെച്ചാ വരൂട്ടോ അത് അത് സ്കൂളിന്റെ ലീപ് നോക്കിട്ട പരിപാടി വെക്കുള്ളു അപ്പൊ എല്ലാരും വരൂ ഉം അപ്പൊ നല്ല രസമാണ് എല്ലാരും കൂടെ കൂടുമ്പോളൊക്കെ നല്ല രസ അല്ലെങ്കില് ഓല്ക്ക് വരാൻ പറ്റ റ്റാത്ത സാഹചര്യ ആവ്മ്പോ നമ്മള് അങ്ങോട്ട് പോകും എവിടെങ്കിലൊന്ന് കൂടും അങ്ങനെ ഉം
പിന്നെ വേറെ ഫുഡൊക്കെ കഴിച്ചാ
ഓഹ് ഫുഡോക്കെ കഴിച്ച് ഇപ്പൊ ഫ്രീ ആയി ഇങ്ങനെ നിന്നേനി
ആഹ് ആഹ് ഇക്ക കഴിക്കാൻ വെരോ ആദ്യം
ഫ്രീയാണ് ഇല്ലല്ലാ വരൂല അവിട്ന്ന് ഉ മ് മൂന്ന് മൂന്ന് മണി വരെ പണിള്ളത് പിന്നെ പണി കഴിഞ്ഞാ പണിയൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോത്തിന് നാലരാവും ദൂരൊക്കെ ആണെങ്കില് നാലരാവും അട്ത്തൊക്കാണെങ്കില് മൂന്നരാവുമ്പ
വീട്ടില് ഉമ്മ ഉപ്പൊക്കെണ്ടോ
ഏഹ് ഉപ്പ ഇല്ല
ആഹ് ആഹ് ആഹ്
ഉപ്പ ഏ കൊറ്ച്ചായി ഒര് അഞ്ച് വർഷക്കായി.
അതെ ആഹ് ആഹ്
ഇവിട്ത്തെ ഉപ്പയില്ല ഏഹ് ഇന്റെ വീട്ടിലെ ഉപ്പയില്ല രണ്ടുപ്പയില്ല.
അതെ ആഹ്
ഉം
പിന്നെ വേറെന്താ വിശേഷം?
വേറെ എന്തെക്കാണ്? എന്താ ഭക്ഷണത്തിന് എന്താണ്ടാക്ക്യേ? ഉം പാലണ്ട് ക്ഷെ വെള്ളം കേറൊന്നുല്ല വെള്ളം കേറണങ്കില് ഇങ്ങനെ ഉരുള് പൊട്ടി അങ്ങനൊക്കെ ആയാലേ വെള്ളം കേറൊള്ളൂ. അത് ഇവടേക്കെത്തും ഞങ്ങക്ക് ബാധിക്കൊന്നുല്ല എങ്ങനായാലും.
അതെ ആഹ്
ഏഹ് ഞങ്ങളൊരു ഉള്ളേരിയേല് ആയ്കൊണ്ട് വീട്ള്ളത് അതൊ ണ്ട് പിന്നെ ബാധിക്കൂല്ല പാടക്കെണ്ട് പഷെ പാടണ്ടങ്കിലും പാടങ്ങനെ നെറഞ്ഞ് കവിഞ്ഞൊഴുകോ അങ്ങനൊന്നുല്ല.
അതെലേ ആഹ്.
ഉം
നമ്മുക്കും ഇവടെന്ന് മാറിയാ എന്തോ?
എന്താ ഉച്ചര് ഉച്ചക്ക് ഇണ്ടാക്ക്യോയിക്കാ.
ചോറാ സാധാ ചോറും കറിയും.
ഏഹ്
ഇന്ന്പ്പാ അമ്മച്ചി അത്തച്ചി ഒന്നും ഇല്ല അ അവര് നാത്തൂന്റെ വീട്ടില് പോയിരിക്ക്‌ന്ന്. അപ്പ അവള് അവള് ഡെലിവറി കഴിഞ്ഞ് ഇവിടെ ആയിരുന്നു അപ്പൊ സ് കൂള് തൊറന്നപ്പോ പോയി.
ആഹ്
അപ്പ അമ്മച്ചി അവിടെയാ അത്തച്ചി ഇന്നലെ പോയി
ഏഹ് അപ്പ ഇങ്ങള് തനിയേ നിക്കലാ ഇങ്ങളൊറ്റക്കാ നിക്കല്
ആഹ് അപ്പം ഒറ്റക്കെ ഒള്ളു പിള്ളേരും പോയി കഴിഞ്ഞപ്പം ഞാൻ ഒറ്റക്കെ ഒള്ളു അപ്പ പിള്ളേർക്ക് രാവിലെ കോവക്കൊക്കെ പൊരിച്ച് ചോറ് കൊടുത്ത് വിട്ടു. അവർക്ക് ചാറ്കറി വേണന്നൊന്നുല്ല.
സ്കൂള്ന്ന് ഭക്ഷണം വാങ്ങൂലേ?
എന്തോ?
ഭക്ഷണം സ്കൂളില് ഉണ്ടാവൂല്ലേ കഴിക്ക.
അയ്ല്ല സി ബി എസ് ഇ സ്കൂൾ ആയതുകൊണ്ട് ഗവൺമെന്റ് സ്കൂളല്ല.
ആഹ് ആഹ്
ഗവൺമെന്റ് സ്കൂളിലാണല്ലോ ഭക്ഷണം കിട്ടത്തൊള്ളൂ. ആഹ് ആഹ് ഇവിടെ നമ്മള് ഭക്ഷണം കൊടുത്ത് വിടണം ആഹ് പോയി പുറത്ത് പോയി.
തടീടെ ബിസിനസ്സാ.
ആഹ് ആഹ് ആഹ് എന്ന് വെരുവോ അല്ലെങ്കില്
ആഹ് ഇച്ചിരി ദൂരം ഉണ്ട് രണ്ട് രണ്ടര മണിക്കൂറ് ദൂരണ്ട്. അല്ലല്ല വരും.
ആഹ്
പിന്നെ വേറെന്താണ് വിശേഷങ്ങള്?
വേറെ എന്താ കൃഷിപ്പണി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? കേക്കുന്നില്ലേ?
കെ വിട്ട് വിട്ടു പോകുന്നു
കേൾക്കില്ലേ
വിട്ടു വിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതാ ഞാൻ ചോദിച്ചേ
ഏഹ് കൃഷിപ്പണി എന്തെങ്കിലും ഉണ്ടോ?
കൃഷി അങ്ങനൊന്നുല്ല വഴുതനങ്ങ വെണ്ടയ്ക്ക കോവയ്ക്ക അങ്ങനെയുള്ള കൃഷികളെ ഉള്ളു
ഉം ഉം
പിന്നെ വാഴയുണ്ട്
ഏഹ് നിങ്ങള് ഉണ്ടാക്കല അല്ലെങ്കില് ഏട്ടൻ കൂടുവോ
ആഹ് ഇവിടുത്തെ അമ്മയിപ്പനാ അതിന്റെ എല്ലാം ആള്
ഏഹ് കൃഷിന്റെ ആളായിക്കൂല്ലേ ഉം
അപ്പം അവര് അതെല്ലാം നോക്കിക്കോളും കോവയ്ക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ട്ടോ നമ്മുക്ക് അയൽവക്കത്തൊക്കെ കൊടുക്കാൻ പാകത്തിന് കോവയ്ക്കുണ്ട്
ആഹ് ആഹ് നല്ല രസവാ ഉപ്പേരി വെച്ചാല്
ആഹ് കോവല് രണ്ട് സൈഡിലും നട്ടിട്ടുണ്ട് അപ്പൊ മേളിലേക്ക് ഇങ്ങനെ പോയി പോയി നന്നായിട്ട് പടർന്നുണ്ടായിട്ടുണ്ട്
ഏഹ് വീടിന്റെ മോളിലാ
അവിടെ കൃഷി
ആഹ് ഇവിടെ ഇപ്പൊ മഴ പെയ്തൊക്ക ഒക്കെ പോയി പയറ് ചീര എല്ലാം ഉണ്ടായിരുന്നു
ആഹ് ആഹ്
വെണ്ട പിന്നെ വഴുതിന ഒക്കെ ഉണ്ടായിനു പക്ഷെ മഴ പെയ്തപ്പ ഒക്കെ നഷ്ടപ്പെട്ടു
ആഹ് പെട്ടെന്ന് ചള്ളായി പോകും പച്ചക്കറിയെല്ലാം
ആഹ് ആഹ് കുറേ പറിച്ചിട്ടോ പറിച്ചിങ്ങനെ കുറേ അങ്ങനെ നഷ്ടപ്പെട്ടതാണ് പിന്നെ ഉണ്ടോ നല്ലോണം ഉണ്ടായിനി പയറും ഉം ഇപ്പ ചീരാമുളക് ഉണ്ട് നല്ലോണം
അതെ ആഹ്
ആഹ് ഞാൻ നല്ല വെയിലുള്ള സമയത്ത് ഉണ്ടാക്കിയതേനി അപ്പൊ നല്ലോണം ഉം കൊറെ ഇണ്ടായിന്ന്.
ആഹ് കൃഷിയോട് താല്പര്യം ണ്ടെന്ന് തോന്ന്ണു.
ഓ. ഇപ്പൊ കൈ കൊണ്ട് വെയ്യ അതാണ് കൃഷിപ്പണിക്കൊക്കെ ബേക്കോട്ടാ.
അതെ.
ഉം എന്ന ശരി.
ആ ഇന്നായ്ക്കോട്ടെ ആ.